എന്റെ പേര് അമി നമിത ന്നാ അറിയാമോ
ആമീ അറിയ യെന്ന?
ഉം
എന്ന ടുക്കുവാ? എന്റെ പേര് മ് ലക്ഷ്മി.
ശ്രീലക്ഷ്മിയോ.?
ആഹ്
ശ്രീരശ്മി എന്താ ചെയ്യ്ന്നെ
ഞാം പഠിക്കുന്നു.
എന്താ പഠിക്കുന്നെ ട്രേസിങ്ങാ നേഴ്സിങ് എത്രാമത്തെ യിയാറാ
ഞാൻ സെക്കന്റ്.
ലൈനൊക്കെ ഉണ്ടോ
നെലവിലില്ല.
അതെന്താ പറ്റി
വേണ്ടാന്ന് വച്ചിട്ടാ സമയം ആവുമ്പോ ഞാൻ കഴിച്ചോളാം കൊഴപ്പയില്ല. നമ്മക്ക് ലൈനൊക്കെയുണ്ടോ
ആഹ് എനിക്ക് ഒരെണ്ണം പൊട്ടി ഒരെണ്ണം വീണ്ടു ഒണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണത്തെ വെച്ചുകൊണ്ട് ഞാൻ വേറൊരാളെ നോക്കി. അങ്ങനെക്കെ പിന്നെ കൊറച്ച് പ്രശ്നങ്ങാളായോണ്ട് ഞാൻ എല്ലാം നിർത്തി
ഹൊ എന്റമ്മേ മൻഷ്യൻ തന്നെണോ
അങ്ങനെ ഒന്നും പറയാൻ പാടില്ല
കാപ്പിയൊക്കുടിച്ചോ
കാപ്പിയൊക്കെ കുട്ച്ച് കാപ്പിയും ബിസ്കറ്റും ആഹ് ജോയി സുഖായിട്ടിരിക്കുന്നു
അല്ല ഞാൻ ഞാനൊന്നും വിചാരിച്ചതല്ല
എനിക്ക് ബാക്ഗ്രൗണ്ട് സൗണ്ട് കേക്കാം ആരാ കൂട്ടുകാരിയാണോ
ഓഹ് അതെ യതെ ന്നെ
ആഹ് കുട്ടുക്കാരിയുടെ പേരെന്നാ
കൂട്ടുകാരിയുടെ പേര് അർച്ചന
അർച്ചന എല്ലാ കൂട്ടത്തിലും കാണും ഒരു അർച്ചന എനിക്ക് അങ്ങനെ ഇനി തോന്നി
വേറെ
വേറെന്നാ ഒണ്ട് നാട്ടിലെവിടാ
നാട്ടില് കോട്ടയം നിങ്ങളെവിടെയാ
ആഹ് ഞാനും കോട്ടയം
ഓഹ് റിയലി
ഞാനും കോട്ടയവാ ഞാനിപ്പോ കൊർച്ച് നേരായി ഒരു കോട്ടയം കാരിനെ പരിചയപ്പെട്ടിട്ട്
ഏഹ്
അതെ കോട്ടയം കാരിനെ തന്നെ കിട്ടിയതെനിക് വളരെധികം സന്തോഷം ന്ന് ഇങ്ങനെ പറയുയായിരുന്നു
ഒരുപകാരം ചെയ്യാവോ ആ ചിരി ഒന്ന് കൊറച്ചിട്ട് സംസാരിക്കാവോ
ആഹ് ഓക്കെ ഓക്കെ ഇപ്പ ഒക്കെയാണോ ഞായിപ്പൊരു പബ്ബിലാ അപ്പൊ കൊറേ പേരൊക്കെ ഒണ്ട് അത്കൊണ്ടാ
ഓഹ് എന്റമ്മേ
എവിടെയാ നേയ്സിംഗ് പഠിപ്പിക്കുന്നെ ന്നാ പറഞ്ഞെ
ഞാം ബാംഗ്ളൂര്
ഭാംഗ്ലരായിട്ട് ഒക്കെ കറക്കവും ചില്ലും കഞ്ചാവും കള്ളുടിയൊക്കെയുണ്ടോ
ഓണം
എന്തോ കേക്കത്തല്ല എങ്ങനെ
ഞാനത്രക്കാരിയല്ല
ടി